ഹലോ
ഹലോ ആഹ് എന്തൊക്കെഡീ
നല്ലേന്നെ
ഉം ഇന്നലെ പരിസ്ഥിതിദിനായിട്ട് എന്തൊക്കെയാ തൈകളൊക്കെ കിട്ടിയോ അല്ല പരിസ്ഥിതിദിനവായിട്ടെ തൈകളൊക്കെ കിട്ടിയ അനിയത്തിക്കും അനിയത്തിമാർക്കോ അനിയത്തിമാർക്കും ആങ്ങൾക്കൊക്കെ
അവളെ അല്ലെ
ആഹ് സ്കൂളന്ന് കുഴിച്ചിട്ടക്ക അല്ലേ ആഹ് ആഹ് പോയിക്കാണ്ട് ഏഹ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ
അങ്ങനെ പരിപാടിയായിട് ക്ക ണ്ടവിടുന്നുണ്ടിനി ക്വിസ് മത്സരം അങ്ങനെ
സ്കൂൾ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹംല്ലപ്പൊ അന്റെയൊക്കെ കഴിഞ്ഞണ്ട് കഴിഞ്ഞതൊണ്ട് ആ കാലഘട് ട്ടം വേറെതന്നെണ് ഉം ആ കാലഘട്ടം ട്ടം വേറെ തന്നെണ്. കോളേജ് പോയാലോന്നും അത് കിട്ടൂല ഇതില് വേറെ ഒരു ലൈഫ്
വേറൊരു ലൈഫാണ് ആഹ്
ഉം സ്കൂൾ ജീവിതത്തിൻ്റെ രസം വേറെ തന്നെയാണ്
ആഹ് നിങ്ങൾക്ക് എന്തെ അങ്ങനെ ഓർമ്മകൾ ഉണ്ടോ സ്കൂൾ ജീവിതത്തിലെ
ഏഹ് സ്കൂൾ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഓർമ്മകളുണ്ട് ഇപ്പോഴൊന്നും അങ്ങനത്തെ ഇതില്ലല്ലോ അയ്ന് ഇന്ന ഇന്നത്തെ അന്നത് ത്തെ കളിയൊന്നും ഇപ്പല്ലല്ലോ അന്നൊക്കെ ഉച്ചയായാല് ഭക്ഷണം വേഗം കഴിക്കും ചോറൊക്കെ ചോറൊക്കെ കഴിച്ചിട്ട് എല്ലാരും രണ്ട് ടീമായി തിരിയും കുറ്റിപ്പത്താന കളിക്കും അതുപോലെ അതുപോലെ എർ പാസ് കളിക്കും ഏർപാസ് കളിക്കും പിന്നെ പി ഞാൻ പറഞ്ഞരാ പിന്നെ എന്താ ഗെയിമ് കളിക്കും
ആ ഗെയിമോ?
അങ്ങനെ ഓരോ കളി ഇണ്ട് ആഹ് ഗെയിം ഗെയിം പറഞ്ഞാല് നമ്മളെ ഓടുണ്ടല്ലോ ഓടിന്റെ കഷ്ണങ്ങള് അല്ലെങ്കി വീട് പൊളിച്ച് സിമെന്റിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ കട്ടാക്കിയാണ്ട് അട്ടി വെക്കും. എൻട്ട് ഏഴ് ഏഴ് ഏഴ് കല്ലേക്കാരം അത് ഒരു രണ്ട് ടീമായി റ്റെയ്കാരം രണ്ട് ടീമായി ററ്റ് ഒരു ടീമ് എറിയാൻ നിക്കും മറ്റേ ടീമ് കാത്തു നിൽക്കും. ബേക്കില് പിടിക്കാന്. ക്രിക്കറ്റിന്റെ ബോള് ബാക്കിൽ പിടിചാൻ നിക്കുവല്ലോ അങ്ങനെ പിടി ച്ച് കാണ്ട് അതയിമക്ക്‌ ആട് എറിഞ്ഞ ഇബല് ഔട്ടാവും ആഹ് എന്നിട്ട് അപ്പ പലേ ടീമുണ്ടാവും അപ്പോ ഓരോരുത്തരെ ഏറിനേന് എറിനേന് അനുസരിച്ച് ഓരോ ടീം അല്ലേ? എയും ബിയും ടീമാണ്. അയില് ഏഴ്‌ ആളാണെങ്കി ഇതിലും ഏഴ് ഇതിലും ഏഴ് ആള് ഇണ്ടാവും. അങ്ങനെ എറിയീണ ടൈമില് ഇപ്പ ഇന്നെ എറിയാൻ വര് ആണെച്ചെങ്കി അപ്പർത്ത് ഇൻ്റെ ടീമിലില്ലെ ആള് പാസ് ചെയ്ത് പാസ് ചെയ്ത് എറിയും ചെയ്യും അങ്ങനെ എറിഞ്ഞാല്
ആഹ്.
ഓല് ഔട്ടായി അങ്ങനെ ഒരു കളി.
ഏഹ്.
പിന്നെ കുറ്റിപ്പത്താനം ഇങ്ങളൊക്കെ കളിച്ച് ആ പിന്നെ കുറ്റിപ്പത്താനങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടോ? ഓരോ കുറ്റി പിടിച്ചിട്ട് അങ്ങട്ടും ഇങ്ങട്ടും ഇങ്ങനെ മാറും ഒരാള് കുറ്റിന്ന് പിടിക്കും അല്ല അല്ല ഓ ഓരോ മരങ്ങള് ഇണ്ടാവും അതൊരു കു റ്റി ആയിറ്റാ നിക്ക എന്നിട്ട് കുറച്ച് ദൂരം ഇണ്ടാവും അത് ഒരുത്തൻ വന്ന് ഒരാള് ഒരാള് തൊടാനാവും. ഒരു വ്യക്തി തൊടാനാവും. എന്നിട്ട് പത്ത് പയിന് പത്താളുണ്ടെങ്കി പത്ത് കുറ്റി ഇണ്ടാവും ആ പത്ത് കുറ്റീമന്നും ഓരോ കുറ്റിയും ആഹ് അങ്ങട്ടും ഇങ്ങട്ടും മാറി അങ്ങനെ അതങ്ങനെ അതങ്ങനെ ഒരു കളി ഇണ്ടായിനി പിന്നെ ആഹ് ഞങ്ങള് കുറ്റിപ്പത്താ അങ്ങനെ പർ ന്നിന് കുറ്റിപ്പത്താനം ഓരോന്നിനും ഉം പിന്നെ പിന്നെ പിന്നെ ഐസേർ പറഞ്ഞാണ്ട് അങ്ങനൊരു കളി കണ്ണ് കെട്ടിക്കാണ്ട്
ഐസ് വാട്ട്റ്.
കൊറേ കൊറേ ആഹ് ഐസ് വാ ട്ട്റല്ല വാ ഐസ് വാട്ട്റ് നിങ്ങള് തണുപ്പല്ലേ പറയാ.
ആഹ് അതല്ലേ?
ഞങ്ങള് ഐസ്ർ കണ്ണ് കെട്ടും ഒരാളെ എന്നിട്ട് ആ ആള് അങ്ങട്ട് വട്ട് വട്ടം കറക്കും. വട്ടം കറക്കീറ്റ് ബാക്കി ലോല് ഈ ആള് ഐസ് ഐസേറ് അറിയും. അപ്പോ കൂടൊല്ല കൂടല്ലാരൊക്കെ പാട് സേറ് രാള ത്തോ പുടിച്ചിയാ അങ്ങനെ ആളപ്പുടിച്ചാല് ആള പുടിച്ചാല് പിന്നെ ആ ആളാണ് കണ്ണ് കെട്ടാന്
ആഹ് കണ്ണുപൊത്തി കളി.
ആഹ് കണ്ണ് പൊത്തിക്കളി ആഹ് കണ്ണുപൊത്തികളി അങ്ങനിണ്ട്. പിന്നെ കബഡി കളിച്ചും.
ഇപ്പോന്നും ആരും ഇങ്ങനൊന്നും കളിച്ചില്ലല്ലോല്ലേ.
കബഡി കബഡി ഇപ്പ മത്സരായി തൊടങ്ങീലേ ഞമ്മളെ സ്കൂളിലൊക്കെ മത്സരാണല്ലോ മത്സരണ്ട് ഉം സ്കൂള്ന്നങ്ങനെ ഉം കബഡി കബഡി കബഡിയാർന്ന് കൊണ്ട് ഉം അത് കളിക്കും പിന്നെ പന്തം തേനി പിന്നെ കൊത്ത കല്ല് കള്ളനും പോലീസും അതൊക്കെ എപ്പളും ഉണ്ട്. ട്ടോ കൊത്തക്കല്ലും കള്ളനും പോലീസും. അതൊക്കെ എപ്പഴും ഒണ്ട് അതൊക്കെ ഇപ്പളും എവിടേങ്കിലൊക്ക. കൂടിയ ഞങ്ങള് ഫാമിലിയൊക്കെ ആയിട്ട് എവിടേം കൂടിയ ആഹ് കള്ളനും പോലീസും ഇപ്പോളും കളിച്ചും.
ആഹ് അര്സാ
ഉം അയിൻ്റെ രസം വേറെ തന്നെയാണ് എന്നിട്ട് തോ മാർക്ക് കിട്ടാത്ത ആളെ അടിച്ചാ അങ്ങനെ കടുവക്കളി അല്ച്ചും ഉം ഉം കടുവക്കളി അല്ച്ചും.
ആഹ്
ഉം
അങ്ങനെ
പിന്ന് ആഹ് അങ്ങനെക്കൊരു കളികൾ ഇണ്ടായിനി. പിന്നെപ്പവം
ഇങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷേയം ഏതേനി പണ്ട്.
പണ്ട് ഇൻക്ക് സാമൂഹിക ശാസ്ത്രത്തിനോടേനി ഏറ്റവും ഇഷ്ടം.
ആഹ് അത് പഠിക്കാനേനി താല്പര്യം.
അയിനോടല്ല ഇഷ്ടേനി അയിൻ്റെ അവ്വ് എടുക്കണ ടീച്ചർ ഇഷ്ടേനി അന്ന് അപ്പം ആ. ആഹ് അങ്ങനെ ഞമുക്കൊരു ഇഷ്ടപ്പെട്ട് കാണ്ട് ഞമ്മളയിന അങ്ങനാണ്ട് എസ് എസ് മുക്ക് അങ്ങട്ട് അങ്ങനെ ഒരു നമുക്ക് ഓരോ ഓരോ അദ്ധ്യാപകരോട് ഒരു പ്രത്യേകം ഇഷ്ടം തോന്നുവല്ലോ. അങ്ങനെ തോന്നിക്കഴിഞ്ഞ വിഷേയത്തിനോട് ആഹ് വിഷേത്തിനോട് ഇഷ് ഇഷ്ടം തോന്നും അങ്ങനെയേരുന്നു.
ഏ ഇങ്ങനെ ചരിത്രം പഠിക്കാല് ഇഷ്ടൈനി.
ആ ചരിത്രം പഠിക്കാനും ഞാൻ പിന്നെ വായനന്റെ ഒരാളാ എനിക്ക് അതിനൊക്കെ ഒരു അതിപ്പോഴും തുടർന്ന് പോവും ഞാൻ ആ വായന.
ആഹ് ആ
എന്ത് ബുക്ക്ട്ടി ബുക്ക് കിട്ടിയാലും നല്ല നല്ല ബുക്ക് കിട്ടി ആഹ് അത് കിട്ടിയാ അനി പേപ്പറൊക്കെ വര്തിയ വീട്ടിൽ പേപ്പറൊക്കെ വര്തി അതൊക്കെ ഞാൻ അരിച്ച് പെറ്ക്കും. പക്ഷെ ഇപ്പൊ പേപ്പർ വരുത്തലൂല്ല ഇപ്പൊക്കെ പിന്നെ ഫോണല് തന്നെ ആയില്ലേ ഒക്കെ വാർത്തകളുണ്ട് എന്നാലും പേപ്പറ് വായിക്കണ ആ സുഖം വേറത്തന്നാ രാവിലെ എണീറ്റ് ആ പേപ്പർ വായിക്കണത്. അതിന്റെ ഒരു ഇത് ഉം ചായ ഒന്നുംണ്ടാവ്ലല അത്. ഉപ്പമാരല്ലേ ചായയും കുത്തിർന്ന് വലിച്ച് വായിക്കുക ഞമ്മളിപ്പം ചായ ഒന്നും കുടിക്കൂല. അങ്ങനെ അതൊക്കെ ഒരു രസാണ്.
ആഹ്
നല്ലാം വായിക്കും ഞാൻ വായന എൻ്റെ ഒരു ഹോബിയാണ്.
കഥക്കെ വായിക്കോ?
കഥയൊക്കെ വായിച്ചിരുന്നു നോവലുകളൊക്കെ സ്കൂള് നിന്നൊക്കെ അന്നൊക്കെ. സ്കൂള്ൽ ഇത്ണ്ടാവും. ലൈബ്രറി ആ വായനശാല ആ വായനശാല ഉണ്ടാവും എന്നിട്ട് ബുക്ക് ബുക്ക് എടുത്ത് കൊണ്ടുപോകും വായിക്കും ഓരോ ഓരോ ഒരാഴ്ചക്കെ കഴക്കാരം ഒരു ബുക്ക് നമുക്ക് തരാ അപ്പം ഞങ്ങളെന്താ കാട്ടാ ഞങ്ങളൊക്കെ ഞങ്ങളുടെ വേം വായിച്ച് തീർത്തിട്ട് മറ്റൊൽക്ക് അങ്ങനെ പാസ് ചെയ്യും
ആഹ് ഞങ്ങളെ ആഹ് ആ അന്നും ഉണ്ടായിനി ഞാൻ യു പിയിലും എൽ പിയിലൊക്കെ
ആ അങ്ങനെ പാസ് ചെയ്യുമ്പോം പാസ് ചെയ്ത് കണ്ട് കൊണ്ടുപോകും പിന്നെ ന്ന് പറഞ്ഞാ കഥാപുസ്തകം ഇഷ്ടം പോലെ മായ പിന്നെ ബാലരമ ബാലമംഗളം അങ്ങനെ കഥാപുസ്തകങ്ങൾ ഉണ്ടായതിന് കളിക്കുടുക്ക അന്നില്ല കേട്ടോ കളിക്കുടുക്കൊക്കെ നിങ്ങളെ ഈ റേഞ്ച്ൽ എക്ക് വന്നതാണ് ഞ ഞങ്ങളതിലൊന്നും അതില്ല ബാലരമ ബാലമംഗളം പിന്നെ അന്ന് കുറേ ബുക്ക് ബുക്ക് ണ്ട് ആക്കെ മറന്നു പിന്നെ ബാലഭൂമി ആ ബാലഭൂമി ആ അതൊക്കെ ഉണ്ട് പിന്ന പിന്നെ ചെറിയ എന്താ ഷോർട്ട് ആയിട്ടുള്ള കഥകൾ വരും ആഹ് ആ അങ്ങനെ ഗുണപാടംല്ല അങ്ങനെ അങ്ങനെയുള്ള കഥകൾ വരും ഡിങ്കൻ ഡിങ്കന്റെ കഥ ഫുള്ളായിട്ട് വരും
ആഹ് ആഹ് ആ
അങ്ങനെ ഓരോന്നൊക്കെ വരും അതൊക്കെ ഉം അങ്ങനെയൊക്കെ ഓരോന്ന് വ മായാവി മൗഗ്ളി പിന്നെ അതൊക്കെ നല്ലോം വായിച്ചിരുന്നു അന്നൊക്കെ അന്നൊക്കെ രസേന് ഇപ്പൊ പത്രം ഇല്ല പത്രം ഇടലില്ലല്ലോ അപ്പം ഈ ഈ ഫോണ് വന്നവരോട കൂടി പത്ര ഇടല് നിർത്തിനേ മറ്റേ പത്ര ഇട പത്രം ഇങ്ങട്ട് കിട്ടാഞ്ഞാൽ എനിക്കൊരു ഒരു സങ്കടേനി പ ആയി ശീലം മാറിയപ്പോ പിന്നെ കൊഴപല്ല എങ്ങനെ
ആദ്യം ഇടേൽ ഇണ്ടായിനിയോ
ആദ്യം ആ ആദ്യം ഇവിട ഇടലുണ്ടായിനി എന്റെ വീട്ടിലിടാനുണ്ടായിനി എന്റെ വീട്ടിലിട്ടിയില്ലെങ്കിൽ അയൽപക്കത്ത് പിന്നെ കച്ചവടം ഉണ്ടായിരുന്നു പീടിയ കച്ചവടം അപ്പോൾ ഓല് ഓല് കൊ ആഹ് കൊറച്ചു നേരം ഇട്ട് കാണ്ട് അവിടൊക്കെ കഴിഞ്ഞാണ്ട് ഉച്ചന്റെ ശേഷം വീട്ടി കൊണ്ടുവരുമ്പോ അങ്ങനെ പോയി വായിക്കും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വായനക്കൊരു
ഇഷ്ടെരുന്നു ല്ലേ
ആ ഇഷ്ട്ടേനു
ഏ എനിക്കെന്നാ സാമൂഹ്യ ശാസ്ത്രം വല്യ ഇഷ്ടല്ല
അനക്കെതായിഷ്ടം ഏത് വിഷയാ ഇഷ്ടം
എനിക്ക് ഓരോരോ സമയത്ത് ഓരോ വിഷയത്തിനോട് എനി ഇഷ്ടവും ഇങ്ങനെ അധ്യാപകരെ ഇഷ്ടം പോലെ പിന്നെ സാമൂഹ്യ ശാസ്ത്രം കൊറേ പഠിക്കാനും ഉണ്ടാവും
ഉം
ഇരുന്ന് ഇങ്ങനെ പഠിക്കണം ഇന്ക്ക് ചെയ്യാ ഞ്ഞാൽ ഒന്നും കൂടി ഇഷ്ടം മാത്‍സ് പോലെ പ്രോബ്ലംസ്
ആഹ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടാണ് ചെലോൾക്ക് ഇംഗ്ലീഷ് നല്ല എളുപ്പയിക്കാരും ചെലോൾക്ക് എസ് എസ് നല്ല ഉ ഉ അങ്ങനെ മാത്‍സ് ഇഷ്ടപ്പെടുന്നുണ്ടാവും മാത്‍സ് ഒന്നും ഇഷ്ട ഇഷ്ടമല്ലാത്തൊരു സാധനെയിന് എനിക്ക്
ആഹ് ഏ ചെ നമുക്കിങ്ങനെ ഒരു ഇത് കിട്ടി ഇങ്ങനെ ചെയ്താല് രസാണ് ഗെയിമു പോലെ
മാത്‍സ്ന്റെ പീരീഡ്ന്നെ മാത്‍സ്ന്റെ പീരീഡന്നെ കണക്കിന്റെ പിരിയ്ഡ്തന്ന ഒന്ന് കഴിഞ്ഞ് കിട്ടിയങ്കിൽ വിചാരിച്ചു അങ്ങനെ അങ്ങനെ മുതിർന്നോ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു
ആഹ് എനക്കൊമ്പേന്ന് അങ്ങനെനി കാരണം സാറ് തീരെ കൊള്ളൂല്ലേനി അപ്പൊ ഒന്നും അയിനോടൊരു ഇന്റെരെസ്റ്റ് ഇല്ലെനു
ആ അത് ഇപ്പോം പറയുന്നുണ്ട് എൻ്റെ ആങ്ങളുടെ മോള് ഒരിക്കേതോ റോബർട്ട് റോബർട്ടാണ് കറിയണ്ട് ഏതൊരു മാഷ ടൈറ്റ് ആ അതങ്ങനെ വന്ന് നിന്ന് സംസാരിക്കുകയുള്ളൂ ഗൂഗൾ ആ സ്കൂളിൽ പഠിച്ചോലൊക്കെ പറയണ്ടല്ലോ അത്
ആ എനിക്കറിയാം
മ്മ് ആ നിങ്ങളൊക്കെ അപ്പള് അവിടുന്ന് പഠിച്ച് കയിഞ്ഞ് പോന്നോലല്ലേ
അയാള് അത്ര മുണ്ടണ ആളല്ല
ആ ആ ആ പക്ഷെ എല്ലാരും ഞാനും കേ കേട്ടണ് അയാളെ ക്ലാസ് എന്തോ ഒരു വിഷയത്തിന് എന്തിനോ പോയപ്പോ മക്കളൊക്കെ കാര്യത്തിന് പോയപ്പോ
ന്ത്‌ ക്ലാസ്
മ്മ്
എന്റെ ഫ്രണ്ടിനൊക്കെ അങ്ങനെയിന് പെട്ടെന്ന് അയാൾ പറഞ്ഞ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുവേനി
ആഹ്
ചെലോൽക്ക് തീരെ പറ്റൂല
ന്നാ ശരി ഓക്കെ
ആ ആ